ഹലോ ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം കേൾക്ക്ണില്ലേ?
ആഹ് കേൾക്ക്ണ്ണ്ടേ
ആഹ്
ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു.
എന്താ പണി
പണി ഞാൻ ഇവടെ കിടക്കേനി പീരയഡ്സ് ആയിക്ക
ഏഹ് ആഹ് അത് ശരി അതകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ല്ലേ
ആഹ് നല്ല പെയിൻ ഉണ്ടാവും ആഹ് നല്ല പെയിൻനുണ്ടാവൽ ഉണ്ട് ആഹ്
ആഹ്
ആഹ് ഒരു ലാസ്റ്റത്തെ ഡേ ഒന്നും വല്ലാതെണ്ടാവൂല്ല ഫസ്റ്റകൊക്കെ നല്ലോംണ്ടാവും
ആഹ് കാ മെൻസസൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവലൊക്കെ?
ആഹ് ആദ്യോക്കെ കറക്റ്റ് ആയിട്ട് ആയില്ലയിനു ഇപ്പോന്ന് ഓക്കെയായി വരുന്നുണ്ട്
ആഹ് ഡോക്ടറെ കാണിചോ എന്നിട്ട്
ആഹ് കാണിചീനു
ഇന്നട്ട്
അത് പിന്നെ ഫസ്റ്റ് ആകുമ്പോ അതായത് ബുദ്ധിമുട്ടൊക്കെ
ആഹ് പിന്നെ ഇനിക്കും അങ്ങനെ ഏനു ഇച് പിന്നെ പി സി ഒ ഡി ന്റെ പ്രശ്നം ഉണ്ടായിനു ച്.
ആഹ് അതെങ്ങനെ
അത് പിന്നെ ഇത് എന്താ പറയാ ഇചേ രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ചിട്ടെ ഇച്ച് മേ ചേത്താകുലെയ്നു
ഏഹ്
ആഹ് അപ്പൊ ഞാൻ കരുതി ഇപ്പോ സാധാരണ പ്രസ്‌ സവം കഴിഞ്ഞാൽ അങ്ങനെ നിക്കല്ണ്ട് അപ്പൊ നീ അങ്ങനെ എന്തേലും ആയിരിക്കും കര്തി ക്കിയാണ്ട് ഡോക്ടറേ ഒന്നും കാണിച്ചില്ല
ഏഹ്
ഡോക്ടർ ഒന്നും കാണിച്ചില്ല അപ്പൊ പിന്നെയാണ് പിന്നെയാണ് ഇത് പിന്നെ പിന്നെ ആ ആദ്യമൊക്കെ ഒരു മാസം രണ്ട് മാസക്കെ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു ക്ലിനിക്ക്ണ്ട് അവിടെ പോയിക്കാണ്ട് ഞാന് ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ അയാൾ മേൻസസ് ആവാനുള്ള ഗുളിക എഴ്തി തന്നു
ആഹ്
അപ്പൊ ആ ഗുളിക കുടിച്ചപ്പള് ഇച് ആദ്യം അങ്ങനെ ഗുളിക കുടിച്ചാണ്ടൊക്കെ ആയിനു. പിന്നീ അതേമാതിരി നിക്കൽ തുടങ്ങി
അപ്പൊ ടാബ്ലറ്റ് നിർതിനോ
ആഹ് ടാബലറ്റ് ഒരു മാസം കുടിച്ചാൻ പറഞ്ഞു ഒരു മാസം കുടിച്ചപ്പോതിന് ച്ച് മെൻസസ് ആയി പിന്നെ ഞാനത് നിർത്തി
ആഹ ഇപ്പ പിന്നെ ഞൻ ഗുളിക നിർത്തി ആഹ പിന്നെ എന്നിട്ട് ആഹ ഡോ ക്ക്‌റ്ററെഡ്ത്ക്കെന്നെ പോയി അപ്പൊ അയാൾ പറഞ്ഞു ഇഞ് ങ്ങള് വേറെ ഗൈനക്കിനെ കാളിച്ചോളി എന് പറഞ്ഞു
ആഹ്
അപ്പൊ ഗൈനക്കിനെ കാൺച്ചപ്പളാണ് ളാണ് ഇതേയ് പിന്നെ എന്താ പറയാ ആ ഡോക്ടർ ഞ്ഞോട് തൈറോയിഡ് നോക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാന് ത ആ തൈറോയിഡും ഒക്കെ നോക്കിയാണ്ട് കൊറന്നപ്പൊ തൈറോയിഡും ഒക്കെ കറക് ക്റ്റ് കുഴപ്പൊന്നും ഇല്ല കൂടുതലൊന്നും ഇല്ലന്നൊക്കെ പറഞ്ഞു അന്നിട്ട് അപ്പോൾ തന്നെ ഒരു ഗുളിക എഴുതി തന്നു
ആഹ്
അപ്പൊ ഞൻ ഗുളിക പിന്നെയും ഗുളിക കുടിച്ചപ്പ പിന്നെ ഇങ്ങനെ മൻസസ്സായി അപ്പൊ ഇഞോട് പറഞ്ഞു ഇഞ് മന ആകണ സമയത്ത് വരാന്
അപ്പൊ അങ്ങനെ ചെന്നപ്പോളാണ് പിനെ സ്കാൻ ചെയ്യാ ഞമുക്ക് ഒന്ന് സ്കാൻ ചെയ്തോക്ക ർഞ് അപ്പൊ ആ ആയിക്കോട്ടെർഞ്ഞു എന്തെങ്കിലും ണ്ടെുങ്കി അറിയാലോ ർഞ്ഞ അപ്പൊ സ്കാൻ ചെയ്തപ്പൊ പ്പോളാണ് ഇത് വിടെ പിസിയോടി ഇണ്ട് എന്നുള്ളത് അറിയ്ന്നത്
എന്നിട്ട് പിന്നെ പി സി ഓടിക്കില്ലേ ഇതൊക്കെ ആയി മരുന്ന് ഏയ്തി തന്ന് മൂന്ന് മാസം ആ മരുന്ന് കുടിച്ചു
ആഹ്
എന്നിട്ടാണ് ഇച് ഒന്ന് മാറിക്കണത് എന്നിട്ട് മാറി
പിന്നെ ഇപ്പോ അങ്ങനെ പിന്നെ ഞാന് ഇന്നോട് എക്സസൈസ് ചെയ്യാന് ഫുഡ് കണ്ട്രോൾ ചെയ്യാനൊക്കെ പറഞ്ഞു
ആഹ ഇപ്പ ഇഷ്യൂസൊന്നും ഇല്ലല്ലോ
ഇപ്പ പിന്നെ ഉണ്ടായിനു ച്ചേയ് പിന്നെ മൂന്നാമത്തെ കൂട്ടിനെ പ്രസവിച്ചപ്പോഴും ഉണ്ടായിനു
മ് ആൾ ഓക്കെയൊ
ആഹ് അത് ഇതേമ രി പിന്നെ ഞാന് മരുന്ന് കുടിച്ചപ്പളേ
ആഹ്
മൂന്ന് മാസം വരുന്നുടിച്ചപ്പോൾ പിന്നെ അതും അങ്ങനെ ഇപ്പ ഇപ്പൾ ലവൽ ആയിക്കണ്
ആഹ്
ങ്ങള് പിന്നെ കപ്പാണോ ഉപയോഗിച്ചല് മറ്റേ പാടാണോ ഉപയോഗിച്ചല്
ഞാൻ പാടാണ് യൂസ് ചെയ്യല്
ആഹ ഇപ്പൊ പിന്നെല്ല ഇപ്പൊ കൊറേ ആൾക്കാർ കപ് പ് യൂസ് ചെയ്യണ്ടല്ലോല്ലേ
അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എങ്ങനെയന് അറിയില്ല
ആഹ എന്റെ അഞ്ചതികളൊക്കെ കപ്പ് ആണ് ഉപയ ശരി ഓര് പറയും കപ്പ ഉപയോഗിച്ചാണ് നല്ലത്
ഉമ്
പിന്നെ മനസ്സസാകണത കൂടി അറിയില്ല എന്നൊക്കെ പറയലുണ്ട് ഓല്
ഉം
അപ്പൊ ഞാന് ഞാന് ഇവിടെ വേടിച്ചൊക്കെ കൊടന്നഞ്ഞു ഇവിടെ ഒരു സെന്റർനെ വെറുതെ കിട്ടിയോ
ആഹ്
അത എന്നിട്ട് ഞാൻ ഓൽക്കാ കൊണ്ടോയി കൊടുത്ത് നമ്മക്കത് ശരിയാവൂല ച്ച് അത് ഒരു കെതിയെട് തോന്നാ
ആഹ നിങ്ങളെന്ത്
അപ്പ്യാ ആഹ് അപ്പഅടഞ്ഞീണ് അവും നല്ല രസ സൈപടാതെ പിന്നെത ആക്കാന ഒരു കോലംല്ലേ ഇവിടെയാണെങ്കിൽ ബാത്റൂമില് അത് ഇടാൻ പറ്റൂല അതിങ്ങനെ അടയാണ്
ഏഹ്
അപ്പൊ നല്ല ഗതിയടാണ്
ഉം കത്തിച്ചാമതി
കത്തിച്ചാന് അയിന് ശരിക്ക് കത്തിച്ചാനൊന്നും പറ്റൂലല്ലോ പിന്നെ നമ്മക്ക് വേറെ മാർഗല്ല
ഉം
ഹ്ഹ പിന്നെപ്പം ഇനി എന്താ കാട്ടാന്ന് അറീല ആ ഇവിടെ എന്റെ ചെറിയ കുട്ടിണ്ട് അ ഓൻ എപ്പോഴും മുഠായിന്റെ ഒരാളാണ്
ആഹ് ആ ഇപ്പം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ
ആ ഓന് എപ്പോഴും വേണം മുട്ടായി അനങ്ങിയാ വേണം മുട്ടായി
ആഹ് ഹാ
പിന്നെ അപ്പൊ അങ്ങനെ കെടക്കാണ് ലേ ജ് അപ്പൊ സ്കൂൾക്കും മദ്രസക്കും ഒക്കെ പോവാൻ കെതിയേടേക്കാരം ല്ലേ
ആഹ് കൊർച്ച് ബുദ്ധിമുട്ട്ണ്ട് ക്ലാസിനൊക്കെ പോകുമ്പോ കെതിയേട്ണ്ട്
ആ ആ പഠിച്ചിന്നന്നൊക്കെ നല്ല കെതിയേടാവൂല്ലേ
ആഹ്
ഉ ഇപ്പൊ എന്താ ചെയ്യണേ
ഞാന് ഡിഗ്രി ഫസ്റ്റ് ഇയറാ
ഏഹ്
ഇപ്പൊ ഇവിടെ കൊറേ ആൾക്കാര് പറയും പിന്നെ ചിലർക്ക് ഒന്നും വേദന ഇപ്പൊ എന്റെ നാത്തൂനൊക്കെ ചെറിയ നാത്തൂന് ത്തു നൊക്കെ പറയും ഓക്ക് വേദന തന്നെ ഉണ്ടാവലില്ലലൊ
ഏ അത് ചെലോൽക്ക് ഉണ്ടാവൂല ചെലോൽക്ക് നല്ലം ഉണ്ടാവും ചെയ്യും
ആഹ വേദനിം ഉണ്ടാവൂല പോരാ തത്തിന് ഓൾക് അധിക ദിവസൊ ന്നും ഉണ്ടാവൂല്ല
ആഹ്
അപ്പൊ എല്ലാർക്കും ഒരേമാതിരി ആവൂലല്ലോ
ഉം നിങ്ങൾക്ക് എങ്ങനെ പെയിൻ ഉണ്ടാവലുണ്ടോ
ആഹ ഉണ്ട് ഇച്ച് നല്ല വേദന ഇണ്ടാവലുണ്ട് ഇച് രണ്ട് മൂന്ന് ദിവസൊക്കെ നല്ല കതിയേടാണ് ആഹ രണ്ട് മൂന്ന് ദിവസം നല്ല കെതിയേടാണ് പിന്നെ ങ്ങനെ പിന്നെ ലാസ്റ്റോക്കെ ആകുമ്പോത്തിന് ഇങ്ങനെ കുഴപ്പമില്ലാതാവും
ആഹ
പിന്നെ
പിന്നെ പിന്നെപ്പില്ല നിങ്ങളിപ്പം എന്താ ചെയ്യ്ണേ
ഞാന് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല ഇപ്പൊ ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് ഒന്നും നോക്കണല്ലേ
നോക്കണം നോക്കണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ ഓരോെ നോക്കണണ്ട് വർക്ക് ചെയ്യണണ്ട് ഹലോ ഹലോ ആഹ് ഹലോ ഹലോ കേക്കണില്ലേ
ആഹ് ആഹ് ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഹ്
ഉ
പിന്നെ
ഇച്ച അങ്ങനായി പിന്നെ രണ്ട മൂന്ന് ദിവസൊക്കെ നല്ല പ്രശ്ന കാരാച്ച് രാവിലെ നീച്ചെ നല്ല കതിയെട നല്ല ബ്ലീഡിങ് ഉണ്ടാവേയ് ആഹ് അപ്പൊ പിന്നെ അത് കയിഞ്ഞാ പിന്നെ കുയപ്പില്ലാട്ടോ
ആഹ് ആഹ്
ആഹ് പിന്നെ കൊയപ്പണ്ടാവുല്ല ഇച്ച് പ്പ ഈ പി സി ഓടി ആയതിന ശേഷാണിച്ചി ഇങ്ങനെ ആകാ തുടങ്ങിയത് മറ്റേചിത്ര കൊയപ്പുണ്ടായിന്നില്ല
ഏഹ്
പി സിയോട് ആകുമ്പച്ച് നല്ല ഗതിയാണ് ഇപ്പൊ ഗതികടെന്നെ അപ്പൊ അതേ മാരിത്തന്നെ ഇപ്പ ഈ പി സി ഓടിക്ക് ശേഷം അങ്ങന തന്നെയാണ് ഈ രണ്ട മൂന്ന് ദിവസൊക്കെ ഇങ്ങനെ
അയിന് പി സി ഓടിക്ക് പെയിൻ ഉണ്ടാവലുണ്ടോ
ഇല്ല പി സി ഓ ടിക്കും കൊയ്പൊന്നില്ല പക്ഷെ പി സി ഓ ഡി എങ്ങനെ അറിയോ പി സി ഓ ഡി നമ്മള് ഈ മെൻസസ് ആവാതെ ആകല്ലേ
ഉ
അപ്പൊ പിന്നെ നല്ല വേദനണ്ടാവും അപ്പോൾ ആ ഫുള്ള് ദിവസം നല്ല വേദനണ്ടാകും പിന്നെ അതൂടെ ഞാൻ കുടിച്ചീന്ന ഗുളിക ഭയങ്കര ഡോസിലെ ഗുളികേനു
ഈ പി സി ഓ ടിതന്നെ രണ്ട് തരം ഉണ്ട് ഒന്ന് പിന്നെ തടി തടി ഇല്ലോൽക്കും തടി ഇല്ലാത്തവക്കും പക്കതുണ്ടാവും
തടില്ലാത്തവക്ക് എങ്ങനാ വെച്ചാലെ പിന്നെ ഓര്ക്ക് ഇങ്ങനെ എപ്പളും എപ്പളും മെൻസസ്സ് ആവയ്ക്കാരം
ആഹ്
ഏഹ് പിന്നെ തോനെ അങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവൂല്ല എപ്പഴും എപ്പഴും ആകും കൊടുത്ത പിന്നെ പിന്നെ ഓല തടി നന്നാവൂല്ല
ആഹ് ഉ
ഇപ്പൊ ഇച്ച് ഇപ്പൊ ഞനാണേല് അത്യാവശ്യം തടിണ്ട് തടിയാണ് എന്റെ പോവില പിന്നെ എന്താ പറയാ രോമ വളർച്ച അമിതമായി രോമ വളർച്ചണ്ടാവും ഏഹ്
ആഹ് ആഹ്
അങ്ങനെക്കെണ്ട്
ഉം
പിന്നെ
പിന്നെന്താ കൊഴപ്പൊന്നില്ല
ഉം
ഫുഡ് കഴിച്ചില്ലേ
എങ്ങനെ
ഫുഡ് കഴിച്ചോ
രാവിലെ ചായ കുടിച്ചീനു
ആഹ്
അനക്ക് പിന്നെ ഇപ്പ ഇങ്ങനെ പണിയൊക്കെ എടുക്കാൻ ഉമ്മാളൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് ഉമ്മ എടുക്കും
ആഹ് ഇന്ന് വേറാരാ ഉള്ളെ പെരേല്
വേറെ മേമണ്ട് ഉപ്പിയും പിന്നെ രണ്ട് അനിയന്മാരും
ആഹ് ആരേലൊക്കെ എട് ഇപ്പം ഞങ്ങക്ക് കാരണം ഈ മെൻസസാവുന്ന സമയത്തൊക്കെ ഞങ്ങക്ക് ഞങ്ങളെ പണി ഞങ്ങൾ തന്നെ എടുക്കണേ ഞങ്ങളെ കെട്ടിച്ചതിന്റെ മുമ്പൊക്കെ പിന്നെ ഞങ്ങളെ കുടീലൊക്കെ പിന്നെ ഞങ്ങക്ക് നല്ല സുഖേയ്‌നു
ഉം
ഈ മെൻസസാവുന്ന സമയത്ത് ഭയങ്കര ഇറയികാരം ല്ലേ
നല്ല ദേഷ്യാകാരം
ആഹ് അപ്പൊ പണി എടുക്കാനൊന്നും തോന്നൂല്ല അനിക്കൊക്കെ പിന്നെ സുഖാണ് പിന്നെ അങ്ങനെ കെടന്നാ മതി
ആഹ്
ഞങ്ങക്കൊക്ക നല്ല ഞങ്ങക്ക് ഇപ്പ മെൻസസ് ആണ് പറഞ്ഞാണ്ട് കെടക്കാൻ പറ്റൂല്ലല്ലോ
ആഹ്
ഞ ഞങ്ങളെടുക്കണ പണി ഞങ്ങളന്നെ എടുക്കണം
ന്നിട്ട് നിങ്ങളെ വീട്ടിലാരൊക്കെയള്ളേ
ഇബടെ കുട്ടികളുണ്ട് മൂന്നുട്ടികളുണ്ട് പിന്നെ ഇളേച്ചിണ്ട് എൻ്റെ മാപ്പിളേണ്ട് അമ്മായിമ്മേണ്ട്
ആഹ് ഹസ്ബൻഡെന്ത് ചെയ്യണ്
എന്നായിക്കോട്ടെ എന്നാ പിന്നെ ഞാനേ കൊറച്ച് തെരക്കിലാണ്
ആഹ് ആഹ് ഓക്കെ
ആഹ് ശരി